തനക്കെയാ
നല്ല വർത്താനം അങ്ങനെ ഇങ്ങനെ പോണ് ണ്ട് സുഖം അൽഹംദുലില്ലാ ഞാൻ ഇന്ന് ഓൺലൈനി രണ്ട് ചുരിദാറ് പർച്ചേസ് ചെയ്തിനു
ആഹ് എന്നിട്ട്
അയിർ കൊഴപ്പല്ല സാനം ഉസാറാട്ടോ പിന്നെ ഇപ്പ ഈ ക്കില്ല പ്രശ്നം അതാണ് ഇപ്പോ ഓൺലൈനിൽ കുറച്ച് വാങ്ങാൻ വാങ്ങാനും മടി
അതെന്താ
എൻക്ക് എൻക്ക് ഫാൻ്റ് എത്രായാലും എറക്കം കിട്ടൂല
ആഹ്
ഞാന് ഓൺലൈനില് ഇപ്പം ഇതാക്കിയ അപ്പോ വന്നു വന്ന് അഹ് ഇങ്ങനെ കണ്ട് ക്കേനു നോക്കി ഇങ്ങനെ നിക്ക്‌ന്ന് അപ്പ്ളാ അന്റെ കോള് വന്നത് ഇത് ഈ പർച്ചെയ്‌സ് ചെയ്ത് ഇത് ആയി യുട്യൂ യൂട്യൂബ് ചാനലില് പര
കണ്ട് കാണ്ടോ ആഹ് ആഹ് അങ്ങനത്തെ ആകുമ്പോ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ
ഹലോ അങ്ങനെ ഉണ്ടോ
ആഹ് അങ്ങനത്തെയും തിരിച്ച് കൊടുക്കാൻ പറ്റൂല തോന്ന്ണ് ണ്ട് നമ്മളിപ്പോ ഈ ആപ്പുകളൊക്കെ വഴി ഇണ്ടല്ലോ
മീഷോലൊക്കെ തിരിച്ചൊട് ക്കാം മീഷോയിലൊക്കെ ഞാൻ തിരിച്ചു കൊടുക്ക ആഹ് മീഷോയിൽ തിരിച്ചെടുക്ക അപ്പ തന്നെ പൈസ കയറി വരും മീഷോയിലൊക്കെ നല്ല നല്ല സാ പക്ഷെ മീഷോല് എനിക്ക് കിട്ട്ണ്ല്ല അത്എന്താ
ഉം എനിക്ക് കിട്ടീനേ മീഷോയിലെ ഞമ്മള് നോക്കണം അയിന്റെ റിവ്യൂ നോക്കണം
റിവ്യൂ നോക്കിക്കാണ്ട് ഞാൻ ഫൈവ് എക്സല് വാങ്ങിയിട്ട് പിന്നെ ആ എത്രയോ അ അയ്യായിരം ആളത്തെ അയിൻ്റെ റിവ്യൂ കണ്ട്ണ് ഞാൻ എന്നിട്ട് എനിക്ക് കിട്ടിയ ലൈനിങ്ങും ടോപ്പിന് ലൈനിങ്ങും ഇല്ല പിന്നെ ഫാൻറ് തീരെ ഷോള് ഒന്നിനും പറ്റാത്ത ഷോള് റഞ്ഞ ഒന്നിനും പറ്റാത്ത ഞാ ആ റിട്ടൺ കൊട്ത്ത മതി ആ റിട്ടൺ കൊടുത്തു റിട്ടൺ കൊടുത്തു ആ പൈസ എനിക്ക് തിരിച്ചു കേറി അപ്പ തന്നെ ആ ഓ ടി പി മ് മ്
ഞാനിപ്പോ കുട്ടേൾക്കേ എന്താ രണ്ട് ടീഷർട്ട് ഒക്കെ എടുത്തേ അപ്പൊ ഞാൻ ഞാനിപ്പ ഈ പറഞ്ഞമാതിരി ഓൺലൈനിൽ ഇനിക്ക് അങ്ങനെ പർച്ചേസ് ചെയ്ത് എൻക്ക് ഒരു ഇതില്ലേനി പക്ഷെ അവിടെള്ളോല് ആഹ് ആഹ് കല്യാണം കഴിച്ച് കൊടുത്തോല് ഓല് ഫുള്ള് ഓൺലൈന്റെ ആൾക്കാര എല്ലാരും ആ ഓല് അധിക ആൾക്കാരാണ് ഓരോ ടോപ്പും ഉം ചുരിദാറും കുട്ടിയോക്കൊക്കെ ഇങ്ങനെ വീട്ടന്നൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓക്കെ ഓൺലൈൻ വാങ്ങി ഞമക്കിങ്ങനെ കണ്ടാല് പുതിയത് ഇങ്ങനെ പുതിയത് ഇങ്ങ ഇട്ടേടുക്കും കു ട്ട്യളെ അപ്പൊ ഞായിങ്ങനെ വിചാരിക്കും ഇപ്പെടുന്നാണാ ഇത്ര നല്ല രസുള്ളത് ഞമ്മുക്ക് നമ്മളൊക്കെ കൊറെ വീട്ടിന്ന് പിന് അങ്ങനെ ത് അങ്ങനെയൊന്നും ഇതാക്കൂല്ലല്ലോ ഇത് കുട്ടികൾക്ക് വീട്ടിന്നിട്ടു കൊടുക്കണ പൊർ ത്തേക്ക് പോകുമ്പോഴന്ന അത്ര രസവുണ്ടാവില്ലാ ക്ഷെ വീട്ടുന്ന് വിടുന്നെ നല്ല രസീക്കാരം അപ്പൊ ഞാ അങ്ങനെ ചോയിക്കു ഇതിനൊക്കെ ഇതപ്പ അതിനതിത്രേള്ളു പറഞ്ഞാട്ട കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളു ഇങ്ങനെ കോംബോ ഓഫറില് കിട്ടണതാണുന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങെ പറഞ്ഞരും അപ്പൊ ഇരുന്നൂറൂപ്യക്ക് ടോപ്പ് ആഹ് ഇപ്പൊ വാങ്ങിയതാ
ഉം ആഹ് അന്ന് വാങ്ങിയത് ഇന്ന് വന്നത് ആയ്റാ ഓൺലൈനില് നല്ല സാനം
ഹൈറാ അല്ലെ ഹൈറാ ആഹ് യൂട്യൂബ് ചാനല് കണ്ട അതല്ലേ
ആഹ് ആഹ് യൂട്യൂബ് ചാനലില് അയില് അയില് നല്ല സാനം സാനൊക്കെ നല്ല കോളിറ്റിണ്ട് പ പക്ഷേ എനിക്കത്തെ പ്രശ്നം പാൻ്റ് ലെൻ ത്തില്ലാ അഹ് അപ്പോ ഇന്നോട് ഞാൻ അടിക്കാ കൊ കൊടുതോലി പറഞ്ഞ് അഹ് പ്രശ്നാക്കണ്ട നമ്മക്ക് ആഹ് കഷ്ണം ആഹ് ഫെന്റ് കൊണ്ടോയിട്ട് അയിന്റെ മാച്ച് ണ്ട് ഞാന് ആര ശെരിയാക്കി തരാറ്ന്നു അങ്ങനെ ആഹ് ധൈര്യത്തിലാണിപ്പ ഞാ ത്തത് അപ്പോനോക്കുമ്പോ എനിക്കെല്ലാം ഉം ടോപ്പൊക്കെ ലൂസാണ് ഞാന് ഫോറക്സലട്ത്തത് ഫാ ഫാൻഡും കൂടി ലെൻത്ത് കിട്ടിട്ടെ കരുതീട്ടാണ് ഫോറക്സലട് അപ്പൊ നോക്കുമ്പോ പിന്നെ ഫെൻ്റ് ഇഡ- ആഹ് ഷിപ്പിങ് അടുത്തായി ട്ടിപ്പ്
ഏ മസ്ലിങ് കൊ ക്ലോത്ത് അല്ലേ ആഹ് ആഹ് ഏ ഏതാ കളറണ്ടെട്ത്തേ
ഞാന് മെറൂണ്
ഏ രസാണ്ടാകൂലോ ന്നാ പിന്നെ പാന്റ് ങ്ങനെ കാട്ട്യാമതി
മെറൂണുല്ലാ കാപ്പി കാപ്പിയല്ലാ അങ്ങനത്തൊരു കളറ്
ആഹ് അത്തെകാരം എന്താ പയറാണി പിങ്ക് പറിണ ആ കളറെക്കാരം
അല്ലല്ല റാണി പിങ്കല്ലാ
ഏ റെസണ്ടാവും
സാധനം നല്ല നല്ല സാധനം നല്ല ക്വാളിറ്റിയ്ള്ള സാനട്ടോ
ആഹ് ആഹ്
ഏ ഇതില് റിട്ടം വിടാം പറ്റൂലല്ലയ്ന്
ഇതില് പറ്റൂലാന്ന്ണ്ട് ഇഞ്ഞ്പ്പോ ഓലോട് ചോയ്ച്ചോക്കാ ഇങ്ങനത്തോലട്ത്ത് പറ്റൂലാന്ന്ണ്ട് ആഹ് റിട്ടം വിടണം ന്ന്ണ്ടെങ്കില് നമ്മള അയിന് തക്കതായ കാരണങ്ങളൊക്കെ കാണി ച്ച് കേറിയതെ പൊളിഞ്ഞ് മാറ്റ
മീഷോലും അങ്ങനന്നെയാണല്ലോ
മീഷോയില് അയിന് ഞമ്മക്ക് വീഡിയോ ഒന്നും പോ കാ കാ കാണിച്ചു കൊടുക്കണ്ടല്ലോ
ഞാ ആഹ് അഹ് വേണ്ട
ആഹ് ഇത് ഇവല് ഞാനങ്ങനൊന്ന് പെട്ടേ ഇഭടന്ന് ഞാൻ ആഹ് ഇവടന്ന് അങ്ങനെ ഓൺലൈനായിറ്റ് ചെയ്തപ്പം ഒരു ടോപ്പങ്ങനെ ചെയ്തപ്പം ഞമ്മള് വിചാരിച്ച് ഓഹ് ഫോട്ടോത്തിലിങ്ങനെ കാണുമ്പോ നല്ല സാധനം
ആഹ് വേറെ കളറും ഞമ്മളെകൈ കിട്ടുമ്പോ വേറെ പക്ഷെ ഇത് അങ്ങനെയല്ലാ ഇത് സെയിമാട്ടോ
ആഹ് അയില് അമ് ഇന്റെ വിചാരം എന്താച്ചാ അതിങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നാണ് പൈറ്റങ്ങളെ വിളിച്ചപ്പോ അയ്റ്റങ്ങള് ളറ്ന്ന് ങ്ങള് പൊട്ടി ഞങ്ങളറ്ഞ്ഞ് ഞങ്ങള് വിചാരിച്ച പോലെ ആയില്ലക്കൊ പറ്ഞ്ഞ് അപ്പൊ പറ്ഞ്ഞ് ഇങ്ങ പൊട്ടിച്ച്ണ് അയിനൊന്നും റിട്ടേണ് പറ്റൂല്ലാ ഇങ്ങള് എന്താ പൊട്ടിച്ച്ണ വീടിയോട്ത്തര് വിട്ട് വിട്ടര്ണം ഇന്നാലേ തിരിച്ചെടുക്കുള്ളൂക്കെ പറ്ഞ് പിന്നെ ആഹ് ചുരിദാർ ഞാൻ ഇട്ടിട്ട് ന്നെല്ല വെറുതെവ്‌ടെ മുലൊക്കെ കടന്ന് ന്നല്ലാതെ അതെന്തിനാപറ്റ ആഹ് അത് ഇന്ക്കും ഓൺലൈന്ന് എട്കാം മടി പക്ഷെ ഞാ ഇപ്പം മീ ന്ന് ദീന്നൊക്കെട്ത്തപ്പം നല്ല ടീഷർട്ട് വീട്ട്ന്ന് ഇടാലോ വിചാരിച്ച് ഇട്ത്തതാ പക്ഷെ പുറത്ത്ക്ക് ഇടാം പ റ്റും കുട്ട്യാക്ക് ഇട്ത്തതാണ്
ആഹ് ആഹ് ആഹ്
നല്ലത് അത് നമ്മള് പുറത്ത് കടയില് പോയി വാങ്ങണെങ്കിൽ എന്തായാലും അതിന് മുന്നൂറൊക്കെ കൊടുക്കേണ്ടി വരും. ഇതിലായപ്പോ നൂറ്റിച്ചില്ലാനോള്ളൂ
ഈ ചുരിദാർ തന്നെ പുറത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൻമ്പതൊക്കെ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ്
ഏഹ് ആഹ് മസ്ലീൻ ക്ലോളത്തിന് നല്ലതുണ്ട്
മം മം
പിന്നെ അതേപോലെ ഞാൻപ്പൊ രണ്ട് എന്താ ബാഗ് ഇവടെ അലമാരലെ അലമാരിയില് ഡ്രസ്സ് മടക്കി വെച്ചാല് പൂക്കാ എന്നിട്ട്ഡ്രസ്സ് ഒക്കെ ജീൻസിൻ്റെ നുരുമ്പിച്ച അതില് ഞാൻ ഇങ്ങനെ മീഷോൽ ഇങ്ങനെ ഒരു ബോക്സ് കണ്ട്
ആഹ് ഇന്നട്ട് അത് വാങ്ങിയോ ഇജ്ജ്
ആഹ് ഓർഡർ ചെയ്ത്ക്ണ് നാലാന്തി ഒക്കെ കിട്ടുന്ന് പറഞ്ഞു. നോക്കണം മം, ഞാൻ രണ്ടെണ്ണള്ളതെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇനിപ്പം സാധനം എങ്ങനെയാന്ന് അറിയില്ലല്ലോ നൂറ്റിചി നൂറ്റി നൂറ്റി നാല്പ്പത്താറോ അങ്ങനെ എത്രയാ രണ്ടെണ്ണത്തിന്
ആ അലമാരയിൽ അട്ടി അട്ടിക്ക് വെക്കാനല്ലേ
വക്കാന് ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കും ചെയ്യാ.
അത് കിട്ടിട്ട് ഇയ്യോന്ന് പറയോണ്ടി നിക്കും ഓർഡർ ചെയ്യാനാണ് ഇൻ്റെ ഒരഅലമാര ഒര്അലമാര എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പുതിയത് വാങ്ങിയതായിരുന്നു അതിൻ്റെ ബാക്ക് ഭാഗഒക്കെ മരം കേടായിട്ടൊക്കെ പൊളിഞ്ഞു പോയിട്ട്, ഒരു പ്രാവശ്യം എലി കേറി കൂടിയത് എങ്ങനെ എലി കേറിയത് എങ്ങനെ വന്നത് ഇനിക്ക് അറിയില്ല അപ്പൊ എന്താ വാ ഷിങ് മെഷീന്റെ അവിടെ ഹോൾ ഇട്ട്നീ ആ ഹോ വാഷിംഗ് മെഷീൻ്റെടുത്തല്ല അതിൻ്റെ ഇപ്പറത്ത് പഴയെ വീടിനോക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി ഇതാക്കാന് ഹോള് ഇടാ പഴയ വീടാണല്ലോ അപ്പോ ആഹ് അതിന് ഞാന് എലിനെ ഒപ്പം കൂടി എലി എലി വരുന്നത് എപ്പോഴാണ് അറിയോ രാത്രി ഒരു മണിക്ക് ക്ക് രണ്ട് മണിക്കൊക്കെ ചിലിം ചിലിം ങ്ങനെ സൗണ്ട് കേൾക്കും അതില് എവിട്ന്നാണ്ന്ന് ഇത് കരുതിങ്ങാണ്ട് പിന്നെയാണ് അലമാര ന്റെ ഉള്ളിന്ന് അതില് ഞാൻ ഒപ്പം കൂടി അടിച്ച് എലി അതിലെ പോണത് ഞാൻ കണ്ടു, അതിന് ആ ഓട്ട അങ്ങട് അടച്ചാരെ ആ പൈപ്പാണ് അടച്ചാരെ പിന്നെ എലിന്റെ ശല്യം എനിക്ക്ണ്ടായിട്ടി ല്ല അപ്പോ അങ്ങനെ അടക്കി വെച്ച ഇങ്ങനത്തെ പെട്ടിയിലൊക്കെ ആയാല് വെക്കാ വിചാരിച്ചിട്ട് എന്നാൻ കിട്ടീട്ട് മം
കറന്റ് ഇതാക്കുവേ
ഇപ്പഅങ്ങനെ കേടന്നു
ആഹ് എന്റെ ഡ്രസ് ഒക്കെ അങ്ങനെ കേടന്ന് അതില് പിന്നെ ഞങ്ങനെ എങ്ങട്ട് ഇപ്പോ കീസിലാക്കി ക്കിയാണ്ട് ബുക്ക് ഞാൻ ബുക്ക് ഒക്കൊ അലമാരേൽ വെക്കലുണ്ട് എന്നിട്ട് ബുക്ക് ഒക്കെ കേട്വന്ന് അതേപോലെ ഡ്രസ്സൊക്കെ കേട് വന്ന് അതില് പിന്നെ ഞാനിതിങ്ങനെ കണ്ടപ്പോ ഇപ്പൊ ഒന്ന് നോക്കിയോക്കാ ഒന്ന് ടെസ്റ്റ് ചെയ്തോക്ക എന്നിട്ട് പറ്റുണ്ടെങ്കില് ഈ കീസൊക്കെ ഒഴിവാക്കാലോ വിചാരിച്ചാണ്ട്
ആഹ് ആഹ്
മം ആഹ് ഒരു ഗതികേടാണ് ഒരു നാലെണ്ണ ഉള്ളതൊക്കെ ക്കെ ഞാൻ കണ്ട് അപ്പൊ ഈ സാധനം എങ്ങനെയാണ് നമുക്കിപ്പോ റിട്ടേൺ കൊടുക്ക എന്നാലും നമുക്ക് എങ്ങനെയന്ന് അറിയണ എന്നുണ്ടെങ്കില് പിന്നെ പൈസ ഇപ്പോ കുറച്ചാലേ ഉള്ളൂ വിചാരിച്കാണ്ട് അങ്ങൻത്ത സാധനങ്ങളൊക്കെ നല്ല ഉപകാരാട്ടതില്
ആ ആഹ് അവരെ കിച്ചൻസ് കിച്ചണു കിച്ചൺ സാധനൊക്കെ നല്ലത്ണ്ട്ന്നെല്ലാരുംങ്ങനെ പറയ്ണ്ട്
ആഹ് അഅങ്ങനെയൊക്കെ പറയ്ണേക്കാ പക്ഷെ നമ്മള് ചെയ്യാത്തോണ്ട് നമ്മക്ക നല്ലാതായാണേ ചെല ആൾക്കാര് കാണാലോ ഡ്രസ്സുകളങ്ങനെട്
ആ അയിന് അതൊക്കെ ഇന്നെപോൽ ത്തോൽക്ക് പറ്റൂല തടി ഇല്ലാതോൽക്ക്തര്ക്കട്ല്ല ഞാന് അല്ല സൈസ്ള്ള ആളായതോണ്ടേയ് ഇൻക്ക് പറ്റാതെ അതാണ് ഇൻക്കേതു ഓഡറെയ്യാൻ പേടി
ആഹ്
ഞ്ഞി കാ തുണിഷാപ്പ് പോയി തെര്ഞ്ഞാലും ഇന്ക്ക് കിട്ട്ണില്ല
കിട്ടൂല ആഹ് പ്പ ഔടെ ള്ളോലൊക്കെയ് കൊറേങ്ങട്ടോഡ്റെയ്യുട്ടോ ന്നട്ടയ്ല് നോക്കീട്ട് തുണിം തൊക്കെ നോക്കിയിട്ടൊക്കെ നല്ലതേതാ നോക്കീട്ട് അഹ് അഹ്ഷ്ടള്ളഹ് ഇട് ക്കും ബല്ലാത്ത റിട്ടം കൊടുക്കും. അങ്ങനൊക്കെ കാട് ട്ടും. അഹ് പരിചയള്ളോൽക്കങ്ങനെയൊക്കെ കാട്ടാ ആഹ്
ഉം
നല്ല ഐഡിയേണ് നല്ല ഐഡിയന്നെണ് പൈസ്യു ആവൂല പെര്ന്നാക്ക് വരെ ഓലങ്ങനെട്ക്കാ. എത്ര പൈസ ലാഭിച്ചാറിയോ
ആഹ് പോവും വേണ്ട പോയിക്കാണ്ട് നമ്മൾ ബുദ്ധിമുട് ട്ടാവും മാണ്ട അതാണ് അതാണല്ല സുഖം
കുട്ട്യാക്കൊക്കെ ഡ്രസ്സ്ട്ക്കുമ്പളേ അയ്ന്റെ അയ്ന് അയിനൊരൈഡിം വേണട്ടോ സ്റ്റൈലയ്യ ന്നറ്യണം. ഉള്ളില് വേർ ആഹ് ഉള്ളില് വേറെരു ഇന്നറ്ട്ട് അയ്ന്റെ പൊർത്ത് വേറെ ഷർട്ട്ട്ട് ന്നട്ട് ടൗസർ വേറെ ഇ ട് ങ്ങ അങ്ങനെയൊക്കെ ആക്കിയാണ്ടൊക്കെണ്ട് മോഡലാക്കിയാണ്ട്ങ്ങട്ട് കണ്ട ഞമ്മള് വിചാര്ച്ചും ഫോട്ടം കണ്ടാചാരിച്ച് നമ്മളൊരു ആയിരായ്ര്ത്തഞ്ഞൂറുപ്യ അയ്‌ന് ചെലവാക്കീണ് ന്ന് ഔടെ ആകെ ഇരുന്നൂരുപ്യ ചെലവായിട്ട്ണ്ടാവൊള്ളൂ
ആഹ്
അങ്ങനെ അങ്ങനെക്കെട്ക്കും. അതും ഓഫറ് നോക്കിട്ക്കും അങ്ങൻത്തെ ഐഡിയാസ് നമ്മളൊക്കെ അഹ് നോക്കായിട്ടാണ്
ആഹ്
നമുക്ക് അയ്നെ കുറിച്ച് അറിയായിറ്റ അയ്നെക്കുറിച്ച് അറിണോൽക്ക് അതൊര് വളവാണ് പിന്നെങ്ങനെ കൊറേ വാങ്ങുമ്പോം നമുക്ക് പൈസ കൊറവ് വെരും ചെയ്യും തോന്ന്ണ്
വരൂലേ
ആഹ്
ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പളും പൈസ കൂടാണോന്ന്ണ്ട് ലേ
ആഹ് അങ്ങന്യാവുമ്പോ കൂടും തോന്ന്ണ്ട്. മറ്റതാവുമ്പളേ ഓലൊക്കെങ്ങിട്ട് ആഹ് അങ്ങനെ ചെയ്യലാണ്
അങ്ങനെ ന്റെമ്മ അമ്മായിൻ്റെ മരോൾ മുയ് ഒരണ്ട് മരക്കളും എല്ലതൈല വെര്ത്തല്അർഞ്
ആഹ് പക്ഷെ ഓല് പറയ് ഇത് ആഹ് ഓല കുടുംബത്തിലും അങ്ങനെ ണ്ടാകുമ്പോ ഓലന്താട്ടന്ന്ച്ചാല് ഇതേ ടോപ്പന്നെ ക്കാരം മറ്റോളുട്ടിണ്ടാവ എന്തേലും പരിപാടിണ്ടാവുമ്പൊ അങ്ങനെയൊക്കള്ള പ്രശ്നങ്ങള് ണ്ടാവുംന്നർഞ്ഞ്
ആഹ്
ആഹ് ഒരാള്ട്ട അതേ ടോപ്പേക്കാരോലൊ മറ്റേയാളവിടെ പരിപാടിണ്ടാവമ്പൊട്ടിണ്ടാവ, അപ്പൊ ചോയ്ക്കോലോ കാണുമ്പൊ നല്ല സ്റ്റാൻഡേർഡ്ണ്ട്. അപ്പൊ നോക്കല്ലോ തിനെത്രേ ആയത് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ചോയ്ക്കുന്നർഞ്ഞ് അപ്പൊ കള്ളി പൊളിയും ന്ന് പർഞ് അങ്ങനെ പ്രശ്നണ്ടാ സംഭവംല്ലരസ കാണുമ്പൊ ഞമ്മക്കെല്ലാർക്കും ഇഷ്ടപ്പെട്ണത് ഒന്നേക്കാരെ
ആഹ്
അങ്ങനെ ണ്ടാവും
ന്നാ ജ്ജാ സാധനം കിട്ടിട്ടേ അയ്ന്റെ ഡീറ്റെൽസ് തെരോണ്ടിട്ടോ ന്നാ ഇൻക്കും ഓഡറെയ്യാ ന്നാ അയ്കോട്ടെട്ടോ
ആഹ് ന്നായ്ക്കോട്ടെ ന്നാ ശെരി
ന്നാ ശെരി